വർത്താ
എന്താ അലഹംദുലില്ല ഹൈറ് എന്തൊക്കെയ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ
നല്ല വിശേ ത്യം
ഉം ഇനിയിപ്പോ എന്നാ നമ്മുക്കൊരു റ്റൂറ് പോയാലോ
ക്ക് പോവേ
ഒര് കേക്ക് ഇണ്ടാക്കിയാലോ
ഉണ്ടാകാം
എന്ത് കേക്ക് ഇണ്ടാക്കാ
വാനില ഇണ്ട ഏ ബ്ലാക്ക് ഫോറസ്റ്റ് മതി
ബ്ലാക്കോ ഇന്നലെ ഞങ്ങള് കേക്കുർച്ചെയ്
ട്ട് എവ്ട്ന്ന്
കോളേജ്ന്നെ ഇന്നലെ ഷാൻക്ക് സർപ്രൈസ് കൊട്ത്തു
ആ ഇന്നലെ കൊട്ത്തെ
പറയുമ്പോലെ ആ വീഡിയോസ് ഒന്നും
എല്ലാരും വന്നീന്നൊ
ഉം എടീ ഇൻക്ക് ഇന്റെ ഓഫീസ് വർക്കിന്റെ കൊറച്ച് സംശയങ്ങൾ തീർക്കാണ്ട് ഇജ് ഒരു നാല് മണിയാവുമ്പോ പെട്ടെന്ന് വാ വരുവാണെങ്കി ലാപ് ടോപ് മാത്രോന്ന് നോക്കാനിട്ടോ
ആ ഓക്കെ വരാം
മ്
പിന്നെ ഇങ്ങട്ട് അങ്ങള ക്ലാ എല്ലാരും വന്നീന്നൊ
ഇല്ലെടി കുറച്ച് കുട്ടികൾ എന്താ എന്നിട്ട് എന്താ വിറ്ററിയോ ഉണ്ണിന്റെ ബർത്ത്ഡേൺട്ടു ഇന്നലെ ഈ മൗസീ ല് പോയാല് ബർത്ത്ഡേക്കാർക്ക് ഫ്രീ ആയിട്ട് എത്ര വല്യ അവിട്ത്തെ ഏ റ്റവും വല്ല്യ ഇതിന്റെ ഏ അവിൽ മിൽക്ക് എത്ര പ്രൈസ് അത്രയിം ഇല്ല അവിൽ മിൽക്കിന്റെ വാങ്ങാം പിന്നെ ഓന്റെ ഒപ്പം ചെല്ലിന ഫ്രണ്ട്സ് സ്നെ
ഡികൗണ്ട് ആ ഇങ്ങട്ട് ഇങ്ങട്ട് വാങ്ങിയോ
പിന്നെ നൂറ്റി അമ്പതിന്റെ വാങ്ങി ഞങ്ങക്കൊക്കെ നല്ലതും വാങ്ങി തന്നു ഇങ്ങട്ട് ആകെ ഓൻക്ക് തൊണ്ണൂറ്റി ആറ് ഉർപ്പിയൊള്ളു അവിടെ ആയത്
ഏ ഹോഹോനേതായാലും കയ്
ഏ ആ നമ്മള ആധാർകാർഡ് എന്തോ കൊടുത്താൺ ചൊട്ക്കണട്ടൊ നമ്മ ഡേറ്റ് ഓ ബർത്തിന്റെ
ആ നമ്മക്ക് മുപ്പാന്തി പോവാ ഞാൻ പോരാ
മുപ്പതാന്തി ആനാം ഇജ്ണ്ടോ സീരിയസ് ആയിട്ടാണ് പെരന്തൽമണ്ണ പോയാലും മതി എടീ ഈ അവിൽമിൽക്ക്
ഏ
പിന്നെ ആ ന്നിട്ട് ഇ എ
സാനുനിം വിൾച്ചോക്കാ
അതെ തൊണ്ണൂറ്റാറ് ഉർപ്പിയൊള്ളു തൊണ്ണൂറ്റാറാവൂലെടി കാരണം നമ്മള് ഇത്രല്ലേ ആ ഞങ്ങള അ ആ റാൾക്കാരെറ്റെ ഇണ്ടേര്ന്ന്
ആ ഞമ്മള് ഇത് ഏതാ മൂന്നാളഒള്ളൂ ല്ലൊ
അപ്പ അന്റെ ചെലവ് ട്ടോനിന്റെ ചെലവിലൊര് അവലിമൽക്ക് കഴിക്കാന്ന് എന്റെ പക്ഷെ നോക്കാ അതെല്ലാട്ത്തും പറ്റു ച്ചറീല്ല ഞങ്ങളവിടെ മൗസിൽ പ
ഞാ ചലോടത്തൊക്കെ കേട്ടിക്ണത്
ന്ന ബടെണ്ടല്ലോ മൗസി ജാംമ ജൂ മില്
അവിടൊന്നും ഉണ്ടാവൂലട്ടോ
ആഹ എന്താ ചെറിയ കടയതോണ്ടാ ഈ മൗസി കാർക്ക് ഇത്ര വല്യ ത്ണ്ട്ല്ലേ അപ്പോ
ആടി അവിടെ ആദ്യം എത്രയ ശതമാനം ടി കൗണ്ടെ യ്യുന്നു മറ്റേ ചെറിയാനുല്ലേ
ആഹ
ഓം പറി ണേട്ടീന്ന്
ഏഹ
ഓൻ പറണേട്ടീന്നു
അങ്ങനെ
ഓം വിൾ ച്ചല്ണ്ടോൻക്ക്
ആഹ് റാം മെസേജ് ആയക്കലുണ്ട് എ പ്ലേല്ലെക്കട്ടോ
ഉഹ
ഓ മെസ്സേജ അയക്കും ഫൗ വിളിക്കലോന്നുല്ല ഫൗ സ്റ്റോറി മനസിലാക്കും അങ്ങനെ തെങ്കിലോക്കെ എന്തെങ്കിലുമൊക്കെ
ട്യൂഷൻ കഴിഞ്ഞോ
ട്യൂഷൻ കഴിഞ്ഞു ഇന്ന് നേർത്തെ എടുത്തു പിന്നെ എന്താ നാല് മണിക്ക് എന്താ ബ്രേഏജ് ഈവനിങ് സ്നാക്ക് ണ്ടാക്കണേ
ഒന്നും ണ്ടാക്ക്ണില്ലഉണ്ടാക്ക ഞാൻ അന്റെ അടുത്ത് വരാ ജ്ജ് ഉണ്ടാക്കിയ
ഇച്ച് വെജ ഞാവടെ അടങ്ങിരിക്ക ല്ലേ
എച്ചും വെജേ
ഏഹ
ഇച്ചുവെജ്ജ
നമ്മക്ക് ഇന്ന് ഇണ്ടാക്കണ്ടാ
കേക്ക്ണ്ടാക്കെ
കേക്ക് മളെ കേക്ക് ന്ന്മുണ്ടല്ലേ
എന്താ
കേക്ക് ന്ന് മുണ്ട്യാന്ന്മ്മ ന്റെമ്മനെ ത ല്ലും
ആഹ്പന്താ ജ്‌പന്താ കാട്ട്വ
ഞാൻ പണ്ട ഉണ്ടാക്കിട്ട് പാത്രം ഏ കേടന്നില്ലേ ആ കരിഞ്ഞിലേ എടി സാനു വരൊന്ന്
ഇച്ചറില്ലേ ഓള് ഇന്നലെ ഓളമ്മ ഇന്നലെ പറഞ്ഞ ഓള് വരുംന്ന് ഓള് ഇന്നര പറഞ്ഞീന്ന് ഇന്ന് വരുന്നൊക്കെ
ഉം ഞമ്മക്ക് ഒരു ദിവസം പോയിക്കല്ല നമ്മള എന്തെങ്ങാനും കാലം പോയതാ പോയിക്ക്
ഞമ്മള് പണ്ട് പറ്റി നീന്തല അടിച്ചാൻ പോയതല്ലേ
എന്റെമ്മയിന് മാസ്റ്റർ
മാത്തിർക്കതും നോമ്പാ
മ്മ അവ്ട അട്ച്ച
ഓതിർക്ക്
നോമ്പായിട്ട് ജൈനൊന്നും ഉണ്ടാക്കി കൊട്ക്ക്ണില്ല
പിന്നെ
എന്താ എനക്കരു മന്തി ഒരു എന്താ രണ്ട് പൊക്കവട സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത എന്താടി അനക്ക്
എന്ത് പിന്നെ
നക്കാൻ പറ്റാതെ മറ്റന്നാളോ
അയ്ന് നാളെ മറ്റന്ന ഒന്നും ആവാനായിട്ടില്ലല്ലോ
നമ്മള് ചെറിയ പെരുന്നക്ക് ആർക്കും വിരുന്നന്ന് പോവാൻ പറ്റിയില്ല അല്ലെ പക്ഷെ ഞങ്ങള് കിയറ്റൂർക്ക് ഒരു ദിവസം പോയി
നിങ്ങള് പോയാ ചെറിയര്ന്നാക്ക്
പക്ഷെ മളെ ഞാൻ പഠിക്കന്ന് റൂമിൽ ഇന്നാണ്ട്
ആ ബലൊക്കെ ഉണ്ടായിരുന്നുല്ലേ അന്ന് മോനുനി കോണ്ടായിനിലെ ഇങ്ങള്
ആ മോനും ഉണ്ടായിന്നു ആ അയച്ചിലെങ്ങക്ക് പരീക്ഷ ചെയ്യുന്ന എല്ലാർക്കും ഒരു എക്സാം ടൈം
ആ
അങ്ങനെടീ
ഞങ്ങള അന്നും പോയില്ല
ഞമ്മക്ക്ഇനി പിന്നെ പോവാ ഇൻഷാഅള്ള
ഞ അങ്ങനൊട്ടമ്മക്ക് അടുത്ത പേരുന്നക്ക്ഒക്കാം അപ്പച്ചിവിടണ്ടാവോ അപ്പച്ചിവിട ഉണ്ടാവൂല്ലല്ലോ
അപ്പൊ ഞാന് അടുത്ത പെര്ന്നക്ക ച്ചറീലടി ഒരീസൊക്കെ ലീവ്ന്ന ഈ വെര്ലൊന്നും നടക്കൂല കുട്ടിയെ വെറുതെ തലേൽന്ന് വന്നിട്ട് പിന്നെ അന്തിക്ക് പാതിരാത്രിക്ക് ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും
മറ്റിയതൊക്കെ നോക്കിയോ
ഏത് ഇല്ലേ സാനി വന്നിട്ട് വേണം ഓഡർ ആക്കാൻ ഇന്ന് അന്തക്ക ഉമ്മാക്ക് ഡ്രസ്സിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് വേണം ഓർഡർ ആക്കാന്
അപ്പൊ ഞാൻ അടിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കൂ ഇങ്ങോട്ട് മറ്റേ ഫേവറേറ്റ് ആക്കി ച്ചാ മതി
അങ്ങന തന്നെ അയിനൊക്കെ പാടെ എന്നോട് വരാൻ ഇൻക്ക്ന്റെ ഓഫീസ് വർക്ക് ആദ്യം തീർക്കണം ന്നലെ ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളു
ഓ എന്താപ്പത്ര തോലണ്ട ണ്ടോ വർക്ക്
ആ കൊറേണ്ട് ചെയ്യാനേ
ചാർജ് ചെയ്തൊക്കെയ അന്റെ ല ചാർജ്തൊക്കെ
ലാപ്പില് ചാർജ ഒക്കെ ഉണ്ട് നീ വന്നാ മതി നീ എപ്പോളാ വരിയാ വണ്ടി പറഞ്ഞക്കണോ
ഇത് കൊണ്ടരാൻ വരുവോ
ഏ
ഒണ്ടാം വരുോ
കൊണ്ടരാനോ
ആഹ
സോറിടിീ ഞാൻ എനിക്ക് ഇവിടെ വർക്കൊക്കെ ഉണ്ട് ഡ്രൈവറെ പറഞ്ഞേക്കണോ അല്ലെങ്കി പക്ഷെ അയാൾക്ക് ലീവ് വേണം പറഞ്ഞീനേ
ചായ അടിച്ചാനോ
ആ കുട്ടി അയാൾക്ക് എന്താ അയാൾ വീട്ടില എന്തോ പരിപാടിണ്ട് ഇത്രേ
ഇാ ഞാനേ സെപ്പൂ കൂട്ടട്ട് വരുമ്പോ വരാ
ലൈറ്റ് ആവും അവള് ഫവ ഫൈവ ഒക്കെ ആും ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആവും
ഇല്ല അവള് നാലരക്കതില പൂക്ക്ണ്ട് അപ്പ വരാം
നാലരക്ക അല്ലേ അതൊക്കെയാണ് പ്രശ്നം
ചെയയ്
എഡീജി വ അടന്നിട്ട് വേണ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങള്ൾ നോക്കാനേ
ഞാൻ
വേൻ പോയിക്കോ ഒരു നാല വന്നിട്ട് നാലരക്കച്ച് പയിക്കോ
ആഹ നോക്ക കം
ഇ ഇപ്പ നേരെ അങ്ങനെ നടന്നാണ് പോരെ
ഏ അങ്ങനെ പറ്റൂല
ഏ
ഇച്ചും കൊറ പണിയണ്ടേ മൂന്ന് അമ്പത് നാല മണിക്കൊക്കെ കൊറെ പണിയുണ്ട്
ആഹ ഇജ പ ഇജൊ ഒരു പത്ത് മിനിറ്റ് വന്നാ മതി
ഞാൻ നാാലെ കാലൊക്കെകുമ്പ് വരാ
നാലേ കാലിച്ച പ്ര ീട്ടില്ലെങ്കി ഉ പിന്നെ എന്തൊക്കെയതിലൂന്റെ പണിയൊക്കെ ആയോ
എന്തോ ഒരു കടയിലാണ് തോന്നണണ്ട് ഉ
ആഹ ആ
ഞമ്മക്ക് കുളിച്ചലൊന്നുമല്ല മെസ്സേജക്കലും ഇല്ല ആ
അതെന്തേ
ഒന്നുംല്ല
ഏ
ഓനോട് പണിന്റെ എന്തജു
ജുറങ്ങലൊന്നുമല്ല ഉച്ചക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് മയ ങ്ങോന്നുല്ല
ഇജിഒറങ്ങ
ഏ ഞാനൊന്ന് ഉറങ്ങുന്നു ഞാനൊക്കെ നേർത്തെ എണീച്ചിക്കണ്
ഞാന ഉറങ്ങലന്നുല്ല
എനിക്ക ഇഷ്ടല്ല ഉച്ചക്കൊന്നും കണ്ണ്മ്പ്യ അന്തിക്ക് ഉറക്കം വരല പക്ഷെ ഇന്നാണെങ്കി പത്തരക്ക് പോർച്ചുഗലിന്റെ കളിണ്ട്
ജി കാണല്ണ്ടോ കളി
ആഹ ഞാൻ പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും കാണും
ആന്താജ്യ അത് രണ്ടും മാത്രം കാണ് ണ്
എനിക്ക് പേഴ്സലി റൊണാൾഡോ ജയിക്കാന ഇഷ്ടം ടീ ആയിട്ട് ബ്രസീൽ ജയിക്കാനാ ഇഷ്ടം അർജന്റീനക് കിട്ടരുത് അത്രേ ഉള്ളൂ
ഓയേതാപ്പത്
ജേതാ ടീമ്
ഞാൻ ബ്രസീൽ
ഏഹ മോനി ആയിട്ടല്ലേ മോനു അന്റെ പുറം പൊളിച്ചും അതായിട്ടില്ലെങ്കി അ
ആ പിന്നെ ഓനൊക്കെ അർജന്റീനന്നു ഓ ഞാനാണ് നറഞിക്ക് ഒനുമായി
അവന്റെ തലക്ക് കൊടുക്കണം ഓൻ ങ്ങട്ട് വെര്
ഓന അർജന്റീന അർജന്റീനൽ ജയിച്ചിട്ട് നടക്ക
ന്റെമ്മങ്ങളെ മുന്നിന്ന് ചീത്തരണ വസളക്കിക്ക ങ്ങട്ട് വെര
അല്ലാഹുവേ ചിർ ചണോ കരയാണോന്നറയുന്നില്ല
ചിർച്ചാന്റെകന്ന് നല്ലോം കിട്ടും കരഞ്ഞ ന്റെമ്മാന്റെക്കെന്നും കിട്ടും ജിയതോണ്ടല്ലേ മുണ്ടായിനേ അതെന്തെ
ച ചിറിചിറി വരുന്നന്ത പിടിച്ച് നിന്ന് ക്കാണ് ഞാൻ
ഏ
പിന്നെ എന്തൊക്കെ കരയണ പോലെ തോന്നി
ചെ ചെറി ശരിയാക്കി തരാം നാലേ കാല് നാലെ പതിനഞ്ചാവുമ്പോ ഇബടെ എത്തിയിട്ടില്ലെങ്കി കാണിച്ചരാട്ടോ
വാതിലൊറന്നു തരുല
ഇല്ല എടി ഇൻക് ഇൻക്‌ ഇന്റെ വർ ൻക് ക്ഷീണെങ്കി ഇജി വരണം അതുകൊണ്ടാണേ
ആഹ ഞാൻ വരാ
ഉം എന്ന വേഗം വാട്ടോ
ഉം ന്നായിക്കോട്ടെ